ഹലോ
എന്താ പരിപാടി
കേൾക്കാൻ പറ്റുന്നുണ്ട്
ആ കേക്കാടാ
ഇ ഇവിടെ ഒരു പരിപാടി ഇല്ല വെറുതെങ്ങിലും ഇരിക്കണ ആരും ഇല്ലാത്ത കാരണം എല്ലാരും പോയില്ല ജോലിക്കൊക്കെ കുഞ്ഞി ക്ലാസിപ്പൊയി
ഏ ആ ആ അല്ല പ അല്ല ത് റ്റെ എല്ലാരും ഞാൻ മാത്രല്ലടാ അവൻ പോയില്ലേ കുഞ്ഞു പോയി. ഇച്ഛനും പോയി.
ആഹ ഹാ ഹാ
വൈകുന്നേരം നോക്കി
ഉം പണിയൊക്കെഴിഞ്ഞോ
ഉം ഓ രാവിൽത്തെ എല്ലാ പരിപാടികളും കഴിഞ്ഞ്. ഇനി വൈന്നേരം നോക്കിയാ മതി. നിനക്കല്ലെ നന്നായിട്ട് കുക്കി ന്ന് ഉക്കിങ്ങൊക്ക അറിയണണത് എന്താണ്ട ബിരിയാണിയൊക്കെ അറിയോ
ബിരിയാണി അത്രക്ക് എനിക്ക് വശ തിട്ടില്ല. നമ്മള് മീൻകറി ബീഫ് ബീഫക്കല്ല ബ ബീഫ് ആഹ് ഉണ്ട ഉണ്ടാക്കും ഉണ്ടാക്കും ഉണ്ടാക്കും
ന്നാന്ന് പറഞ്ഞോണ്ട അവിടുത്തെ സ്റ്റൈലെങ്ങനെ വെക്കാന്ന്. നമ്മള് ഒരേ സ്റ്റൈലെല്ലെ വെക്കാ
ആഹ പലയിടത്തും പലേടൈപ്പാ ഇവിടേന്ന് പറയ്മ്പോ നമ്മളി ഇപ്പം ബീഫ് ഒരു രണ്ട് കിലോ ബീഫ് ഒക്കെയാണെന്നുണ്ടെങ്കി ഒരു നാല്, അഞ്ച്, ആറ് സവാളെങ്കിലും വേണ്ടി വരും. ചെല ആൾക്കാര് ഉള്ളി ഒരു മീഡിയം സൈസ് ആ ചില ആൾക്കാരാണെങ്കില്ലേ ബീഫിന് ഉള്ളി കുഞ്ഞുള്ളില്ലേ
ആഹ
കുഞ്ഞുള്ളി വച്ചിട്ടാ ചെയ്യ്ണത്. ക്ഷെ ഇവിടെ സവാളയാട്ടാ. അത് അമ്മള് ബീഫ് നല്ല പോലെ കഴുകി വൃ എടുത്തിട്ട അതിന്റെകത്ത് നമ്മൾടെ വെള് തുള്ളി ഇഞ്ചി യിംപച്ചമുളകും കൂടെ പേസ്റ്റ് ആാക്കണം പേസ്റ്റാക്കിട്ട് അത് ബീഫില് നല്ല പോലെ പരട്ടാവോ എന്നിട്ടാ തില് ഇത്തിരി കരം മസാലയും മ് വേവി വേവിക്കണേന് മുമ്പ് വേവിക്ക്ണേന് മുമ്പ് വേവിക്ക്ണേന് മുമ്പ് ഇത് ഈ ബേ ബീഫ് എടുത്ത് കഴുകി അയിൻ്റെകത്ത് ഈ വെളുത്തുള്ളി ഇഞ്ചിയും ഏ ഈ പച്ചമുളകു കൂടെപേസ്റ്റ് ഇട്ട് പിന്നെ ഗരം മസാലയും ഉപ്പും മഞ്ഞപ്പൊടിയും കുര് രുമുക് പൊടിയും കൂടി ഇട്ട് നല്ലപോലെ ഇളക്ക് ഒരു പത്ത് മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കണം.
ഉം
ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിടിക്കാനായിട്ട് ആഹ പി ടി കഴിഞ്ഞിട്ട് ഇട്ത്ത് നമ്മള് കുക്കർല്ട്ടടിക്ക. ഇവിടെ നമ്മൾ ഉരുളം ചേർക്കും. അപ്പൊ ഒരു ആ ഒരു നാലഞ്ച് വിസില് അടിച്ചു കഴിയുമ്പോത്തേനും നമ്മളരു മൂന്നാല് ഉരുളം ചേർക്കും ഉരുളനും കൂടെ അയിലോട്ട് അരി അടിഞ്ഞിട്ടിട്ട് ഒന്നൂടെ അടിക്കും.
ആഹ
എന്നിട്ട് അത് വേവിച്ച് നല്ലപോലെ എന്നിട്ട് അത് വേവിച്ച് നല്ലത് പോലെ വെന്ത്കഴിയുമ്പ ഇവിടെ ഇവിടെയാണെങ്കിൽ ബീഫിന്റെ നല്ല നെയ്യള്ള ബീഫ് വേണം. അത്യാവശ്യം നല്ല പോലെ നെയ്യ് ണ്ടാവും. ആ ഹാ ഇവിടെ ഹ ഹ ഹാ കപ്പ വൈങ്ക ഇഷ്ടാണ്. കപ്പ അപ്പമ്മേനിക്ക് ഭയങ്കര ഇഷ്ടമണ് കപ്പേം ബീഫും
എനിക്ക അത് തൊണ്ടേ കുടുങ്ങും. നിക്ക് ചോറ് എന്തിനും ചോറ്
എനിക്ക് ചോറന്നത് പറയ്ണ സാധനം ഇഷ് എനിക്ക് ചോറ് ഇഷ്ടവേ അല്ല.
ആ തടിക്കും വിചാര്ചിട്ടാ
തടിക്കൂന്ന് വിചാരിച്ചില്ല ഞാൻ ഇതേ പോലെ കഴിയട്ട ഓൾറെഡി തടിക്കൂ അത് വേറെ കാര്യം പക്ഷെ നേരത്തെ പോലെൻ ചോറ് തിന്നൂല നേരത്തേ പോലെ ഞാ ചോറ് തിന്നൂല എനിക്കിഷ്ടല്ല. ചോറ് അഥവാ തിന്നണന്നുണ്ടെങ്കില് സദ്യ. കൊറേ ക അറിയള്ള ഇല്ലേ
അ
അങ്ങനെ വേണം
എനിക്ക ഇഷ്ട കഴിക്കാൻ എനിക്ക് എന്താ സദ്യയാണെങ്കിൽ സൈഡിൽ ഒരു മീൻ വേണം അതൊ പ്രശ്നമവു
ആ അതൊല്ലേ ഏതോ സിനിമയിലൊ ക നടട സദ്യ കഴിക്കാൻ പോ മറ്റേ ഒണക്ക മീൻ കൊണ്ടയിട്ട്
ഒണകമീന അല്ല അത് അയിന്രു മാണ മാണ മാണമെങ്കിലും കിട്ടിയാല പിന്താ പറ്റുള്ളൂ
അതൊരു പണിയാ നമുക്കൊ ഒരു ഉണക്കമിന്റെ അല്ലെങ്കിൽറ്റ പക്ഷെ മറ്റ വെറുതന്റെക്കെ ഒരു സ്പ്രേ ഉണ്ടാക്ക
മറ്റേ ഞങ്ങ വീട്ടിലടുത്തോട് ചിറ്റി അങ്ങനെ പോക അ മീനല്ലാതെ തിന്നാൻ പറ്റ കറ്റാഞ്ഞിട്ട്ല്യാണത്തിനൊെ വേതെങ്കിലും കല്യാത്തിന് പോകുമ്പോ ഒണക്ക മി കൈ പിടിച്ചട്ട് പോകും
ഐശേ എന്ന മണം വരൂല അടുത്തിക്കുന്നവർക്ക് ന്തക്ക വീണു
അങ്ങന മുപ്പത്തി പോ ചെന്നിട്ടുണ്ട്
ആയി ആയി ഉത ആ അപ്പൊ നമ്മള് ബീഫ് വേവിച്ച് ഒരു ഏഴട്ട്സ് വിസിലോണ്ട് ബീഫ് വേവും വേഗം എന്ത് കഴിഞ്ഞ് കഴിയുമ്പോ അ ചട്ടി വെച്ച് എളിച്ചെണ്ണഴിച്ചു ചെല ആൾക്കാര് കട്കിട്ടും ചില ആൾക്കാര് കട്ക് ട്ടില്ല ഞങ്ങളുടെ ഇവിടെ
ഞങ്ങൾ ഇവിടെ ക്കെടും ഈ ഈ ഭാഗത്തോട്ടൊക്കടും
ആഹ്ഞങ്ങുടെ ഇവിടെ എന്റെ വീട്ടിൽ കടകടല്ല എന്റെ അമ്മക്ക് ഇഷ്ടമല്ലാേ
ഉ അല്ല എനിക്കും അതിനോട് തല്പര്യം കാരണം നമ്മള് സാധാരണ പച്ചക്കറയിലൊക്കെ ഉള്ള കട ഈ ചിക്കനിലും വേറെ ച ബീഫിലൊക്കെ ആ ആ
ചിക്കനും ബീഫിനും കൊള്ളത്തില്ല കടുക് ചുമയായിരിക്കും കടുക് ഇടാതെ വെക്കണല്ല അപ്പം സവാള ട്ട് പച്ചമുളക് വേപ്പില ഇട്ട് നമ്മൾ ആരത്തെ ഇഞ്ചിയുടെ തുള്ളിയുടെ പേസ്റ്റ് ഉണ്ടാവൂല
ആഹ്
ഇത്തിരി അതോടിട്ട് നല്ല പോലെ വഴട്ട പെട്ടെന്ന് വഴന്നണ ഉണ്ടെങ്കിൽ കുറച്ച് ഉപ്പ്ട്ടാൽ മതി
ആ
അപ്പൊ ഉപ്പിട്ട് നല്ല പോലെ അത് വഴട്ടി കഴിയുമ്പത്തേനും മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി ഗരം മസ നല്ല ബീഫ് ആയതൊണ്ട് കുരുമുളക് കൂടുതല് വേണം
ന രസം ഉണ്ടാവും ഇതിനത് ഉലുവ ചേർക്കോ ഉലുവപ്പൊടി ചേർക്കോ
ഇല്ലല്ലല്ല അയ്യേ ബീഫിനും ചിക്കനോ ഒക്കെ ആര ഉല്ലുവ ചഏർക്കണേ
അത് ഞാൻ ഏതൊരു യൂട്യൂബില് ഏതൊരു
ഇല്ലടാ ഉലുവ ചേർക്കുന്നത് സാമ്പാറ് മീൻകറിക്കാ ഉലുവ ചേർക്ക കും
മീൻ കറി അതെല്ല അയാള് പറഞ്ഞ കുറച്ച് ഉഴുവക്കൂടി ഇങ്ങനെ വിതറുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കേട്ട് ശേ അത് ഞാൻ ഇതുവരെ ചെയ്ത് നോക്കില കണം യു യു ആ അ അതൊരു കൈപ്പ് വീറ്റ്സ് ഒരു ഒരു ഒരു ചോവയാണല്ലോ ടേസ്റ്റ്ല്ലേ ഞാന് പിന്നെ അനെ ചെയ്തിട്ട ഞാനോ കുറ എവിടാണ് വാങ്ങുമ്പോ രണ്ടും രണ്ടര മൂന്നൊക്കെ വങ്ങ അതിനൊക്കെണ്ടായിട്ട് ഉലുവ ഇട്ട്
ആഅയോ ഒറ്റക്ക് ഇിരുന്ന് തിന്നേണ്ടിയിരും അല്ലപിന്നെ പരീക്ഷണാടിസ്ഥാനത്തിൽ വേവിച്ച കഴിയുമ്പോ
ഉ ച്ചിരി മാറ്റി വെച്ചിട്ട് എന്തെലും ചെയ്യേണ്ടി വരും പിന്നെ ഇതൊക്കെ കഴിക്കുവോ ഈ ബോട്ടി ആട്ടിന്റെ ബോട്ടി പോത്തിന്റെടെ അതൊ കഴിക്കോ
ഇല്ലില്ല ഇവിട കഴി കടേന്ന് കഴിച്ചിട്ട്ണ്ട് വീട്ടില് വാങ്ങിച്ച് കഴിച്ചിട്ടില്ല.
കഴിക്കുവോ?
കഴിക്കും കഴിക്കും.
ഉം ഞ ഇവിടെ ഒന്നും ആ സാധനം ആരും കേട്ട് പോലുല്ല എന്റെ വീട്ടിലൊക്കെ എല്ലാവരും കഴിക്കുഏ നല്ലോണ്ണം ആട്ടിന്റെ വാങ് വാങ്ങിക്കൊണ്ടു വരും ഒരുക്ലീ നന്നായിട്ട് ക്ലീൻ ചെയ്ത് മറ്റേ നമ്മളുടെ നൂറിലൊക്കെ ഇട്ട് കഴുകി നല്ല വൃത്തിയാക്കിതരും
ആ
ന്നട്ടി ഇബ്ൾ ഇവിടെ വന്നട്ട് ചൂടുവെള്ളത്തലിട്ട് കഴ്കി വൃത്തിയായിട്ട് പിന്നെയും നല്ലോണം നോ കുരുമുളകിട്ടിട്ട് ഏ കുക്കറില് ഇട്ട് വിസിൽ, ആഹ് വീട്ടി തെന്നെ ണ്ടാക്കും.
ആഹ് ഇത് ഞങ്ങള് പഷെ വീട്ടില് ണ്ടാക്കിയിട്ടില്ല ഇതുവരെ, ഇവിടെങ്ങ് കിട്ടത്തില്ലടാങ്ങന അതൊന്നും
ആഹ് മ്മള് കോഴിക്കോട് ഏരിയായോണ്ട് എല്ല സാധനങ്ങളും കിട്ടും പക്ഷെ കടയത്തെ നമുക്ക് വിശ്വസ്ച് പാങ്ങാനും പറ്റ്ല ആ ഷെത് അവരെങ്ങനെയൊക്കെയാണ് വൃത്തിയാക്കുന്നെന്നാണ്, ആ അ അത് ബോട്ടിയിലൊക്കെ വാങ്ങ ങ്ങുമ്മൊ നല്ല വൃത്തിള്ളത് നോക്കി വാങ്ങണം അല്ലെങ്കിൽ വയറ് വേഗം പ്രശ്നാണ് വയറിന് പണിട്ടും നോക്കി കണ്ടോട്ടൊക്കെ വാങ്ങീല്ലെങ്കി പിന്നെ വീട്ടന്ന്ങ്ങനെ വ
അന്റെ തല ഇരിക്കണ ഇരുന്ന് ആ താക്ക് അതില് ഭയങ്കര ടേസ്റ്റ് ആണന്ന് പറയണണ്ട്. ബീഫ് പോലെ തന്നെ ഇരിക്കുന്നത്
പൂത്തിച്യോ? ഓ
ബൂംബ ആ ഭൂമ്പ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു യൂട്യൂബ് ചെയ്യണ ഒരാളുണ്ട് അയാൾ പർഞ്ഞതാ പറഞ്ഞത അയാളുടെ വീഡിയോൽ കണ്ടതാ
ആ ബൂമ്പാർ അയാളിപ്പോ പുതിയൊരു ബ്രാൻഡ് ഇറക്കിയല്ലോ എടപ്പൊരു പുതിയ അത് കരള് നല്ല ടേസ്റ്റ് ഇണ്ടാവും ഉം ഉം കുപ്പി കുപ്പി കുപ്പി അവല് സൂപ്പറാ ട്ടോ കാരണം ന്ന്‌വെച്ചാ അവര് ചെയ്യുന്ന ഫുഡ് ഇത് ചോറായിക്കോട്ടെ മീനായിക്കോട്ടെ അധികം പോയി അധിക കുക്കി ല്ല്യ. അങ്ങനൊന്നും ഇല്ലല്ലോ ഈ പച്ച മീന പച്ചമീൻയാണ് അയാള് എട് എടു ത് ത് തിന്നലാ അങ്ങനെയാണ് നമ്മള ശരീരത്തിൽ പ്രോട്ടീൻ കേറ്ആ. എന്തെ അയാള് അയാളെ അം അമ്മയ് അമ്മയ്ക്ക് വരെ എന്തൊക്കെയോ അസു
ആഹ് അതാ അറിയുന്നൊക്കെ പറഞ്ഞിട്ട്. ശരി ശരി ആ പുള്ളി പറഞ്ഞത്ട്ട് അപ്പൊ ഇത് വെച്ച് കാണിച്ചു തന്നു അത് അത് നമ്മുടെ കരളി ആ കരളിന്റെ ടേസ്റ്റ് എങ്ങനെയാണോ ഒരു വീഡിയോൽ ഉണ്ട് നമ്മളിവിട നോക്കിയാമതി ട്ടങ്ക്. ഇത് കറി വെക്കണത് അത് നല്ല ഫുള് എടുത്തിട്ടതിന്റെ പുറത്ത്ത്തെ തൊലി ഇങ്ങനെ മാറ്റി കഴിയുമ്പോ നാക്കിന്റെ ആ തൊലി തൊലി മാറ്റി കഴിഞ്ഞയിഞ്ഞാൽ നമ്മുടെ ബീഫ് പണക്കൊക്കെ തന്നെ ഇരിക്കണത്. അത് ഇങ്ങനെ നല്ല വീത് ഈല് ഇങ്ങന അരിഞ്ഞ് നല്ല കാണുമ്പൊയെ കൊതി
അല്ല മാ അങ്ങനെ ഈ ഇങ്ങനെ പ്പൊ ആ ഫുഡിന്റെ ആൾക്കാര് വെക്കുമ്പോ തന്നെ നല്ലൊരു നമ്മള് തിൻ കഴിച്ചിട്ടില്ലെങ്കിലും വീഡിയോ കാണുമ്പോ
കാണുമ്പോ നല്ല ഭംഗി അപ്പൊ ഇത് കണ്ടപ്പോ എനിക്കിത് വാങ്ങിക്കണോന്നുണ്ട്.
പക്ഷെ ഇതുകൊണ്ട് വീട്ടിൽ വന്നു കഴിയുമ്പോ അമ്മ എന്ന ഒലക്കക്കടിക്കുഅല്ലോന്ന് ഓർത്തിട്ട് ഞാൻ വാങ്ങിട്ടില്ല.
ശിഷി ഷി ഷി
അല്ല നമ്മൾ ഇത്ണ്ട് ഇത പോത്തിന്നാക്കാം നല്ല എന്ന് പറ വെച്ച തരാൻ പറഞ്ഞ അവര് വെച്ച് തരുമോ ഇല്ല
അവിടത്തെുള്ള ആൾക്കാര മറ്റേ ഭൂഭാഗൊക്കെ ഒന്നും വിടല ഒരു പോത്തിന്റെ നല്ല ജീവിയുടെയും ഒരു സാധനവും മുട മറ്റേ മരപ്പട്ടീന്റെ മരപ്പട്ടീന്റെ ആട്ടം കൊണ്ട് മപ്പ മറ്റേ സാധനം ഉണ്ടാക്കിന്ന് പറഞ്ഞേത് കാപ്പിക്കുരു അങ്ങനെ എന്തോ
അതാണ് അടാ അത് അത് അങ്ങനരു സംഭവം ശരിക്കുംള്ളതാണ് അതായത് ഈ വേഖല ലെ ഏറ്റവും വില കൂടിയ കോഫി പൗഡർ ആണത് അതിന്റെ ഇതുകൊണ്ടുണ്ട കണത്ത്
കാട്ട കൂട അങ്ങോ ആൾക്കാാര് ആ മൊട്ടാ മുട്ട മുട്ട അത് കണ്ടു പക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ എങ്ങനെയാണ് നല്ലോണ്ണം വേ ച്ച് ആ
അതെ അതെ പക്ഷെ പുുള്ളി മീനിന്റെ ആ എല്ല് മുള്ളിന്റെറെ ഇടക്ക ഇങ്ങനെ ഒരു ലിക്വിഡ് പോലെ ഉണ്ടാവതേ
ആം
കിടക്ക് അത് എടുത്ത് കഴിക്ക കഴിക്കിക്കട്ട
മൂപ്പർക്ക് അതല്ല അല്ല അവടെ ആരോഗ്യത്തിന്റെ രഹസ്യമേ അതാണെന്ന് തോന്നുന്നു
അതെ അതെ പുള്ളി പറഞ്ഞില്ല പുള്ളിയുടെ അമ്മയ്ക്ക് എന്തോ ഒത്തിരി അസുഖങ്ങളൊക്കെ മാറിയത്
ആ അത്ങ്ങനെ റിപ്പോർട്ട് അതിന്റെ റിപ്പോർട്ട് ഒക്കെ ആ അതിന്റെ റിപ്പോർട്ടൊക്കെ കാണിച്ചു വന്നിട്ട് കാ ഉ ആമ്മ സത്യം പറഞ്ഞ ശെരിയായിരിക്കും കേട്ടോ നമ്മളും അതേപോലെ ഈറ
ആരിക്കും
ചോറത മാറ്റി വെച്ചിട്ട് വെറും ഇങ്ങനത്തെ സാധനങ്ങ കഴിക്കാനുള്ള ആര കുട്ടികൾ ആയല് ആ
തമിഴ്നാട്ടില് നമ്മള് ഡെലിവറി കഴിയണ പെൺ പിള്ളേരില്ലേ അവർക്ക് ആ കൊടുക്കണത് മറ്റേ ആടില്ലേ ആട് ആടിനക്കെ ഒന്ന കഴിഞ്ഞിട്ട് അതിന്റെ ബ്ലഡ് ഇല്ലേ അതെടുത്തിട്ട് അത് കുറച്ച നേരം കഴിയുമ്പോ കട്ടയാകുമല്ലോ അതെടുത്തിട്ട് നമ്മള് ബീഫും ഇതൊക്കെ കറി വെക്ക നടക്കന്നെ കുക്ക് ചെയ്യും എന്ത് അതാണ് കൊടുക്കണത് ശരീ ശരീരത്തെ ബലം വെക്കാ നല്ലതാണെന്ന്
ബ്ലഡ് ഓ
പേര് ആ ര രക്ത പൊരിയല്ലന്ന അതിന് പറയണത് അത് അതായത് മിസ്സാ ബ്ലഡ് കട്ടയി കഴിഞ്ഞിട്ട് കുക്ക് ചെയ്യുമ്പോ നമ്മളുടെ ഈ ഇതിൻ്റെ ഒക്കെ കരളു കഴിയ്ക്കുലെ ആ അങ്ങനെ തന്നെ ഇരിക്കും വേറെ അങ്ങനെ ഒരു ബ്ലഡ് ടിന്റെ ആയിട്ടുള്ളരു ചൊവ യൊ ഒന്നുമല്ല അങ്ങനെ ഇരിക്കുവ അവസാനം അതാണ് അവിടെ
ഞാൻ ആദ്യയയിട്ട് കേക്കുവട്ടോ
നമ്മള്
എനിക്ക് ഈഈ ഫുഡിനോട് ഭയങ്കര ഇഷ്ടമാണ് ഓരോന്ന് വെറൈറ്റി ഓരോന്ന് വ്യത്സ്തമായിട്ടുണ്ടങ്ക തിനാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോ പിന്നെ അങ്ങന ഓരോ ആൾക്കാരുടെയും ഫുഡ് ബോഗ്സിൻ്റെ അങ്ങനെ കാണുമ്പോൾ ഓരോ ഇങ്ങനെ ഉണ്ടാക്കക്ക പക്ഷ അവർക്കക്ക് പുതിയ
കാണുമ്പ എനിക്ക് ഭയ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് അതായത് നമ്മളുടെ
ഉ
വേൾഡിലെ ഏറ്റവും ടേസ്റ്റ് ഉള്ള മീറ്റ് എന്ന് പറയുമ്പോൾ മനുഷ്യന്റെന്ന് പറഞ്ഞ അത് കഴിഞ്ഞിട്ടുള്ളത് മറ്റേ മുതലേയുടെ തന്നവരാണോ തായ്ലഡില് കിട്ടും ഇല്ലല്ല മുതലായിവിട ഭയങ്കര ടേസ്റ്റ് ആന്ന് അത് തായ്ലൻഡിലൊക്കെ ഇല്ലില്ല ഞാൻ കഴിച്ചില്ല ഞാൻ പറയാതാ ഞാൻ പറ പറയാൻ എന്റെ ഭയങ്കര ആഗ്രഹമാണ് എനിക്കത് പോയി കഴിക്കണന്ന്
തായ്ലാൻഡില ആഹ ഓണത്തിനൊക്കെ ചേട്ടം വരുമ്പോ തായ്ല അല്ലാ അവിടെ നമ്മ നമ്മളെ നാട്ടില അങ്ങെ ത
നമ്മുടെ അടു നാട്ട കിട്ടില്ല കഴിഞ്ഞ വർഷം പോയായിരുന്നു ഇവര് അപ്പൊ തായ്ലൻറിിൽ പോയപ്പോ കഴിച്ചു ഇത്
ആഹ
സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു
അ ചുവിപ്പ അത്രയും മുതലുകൾ ആ നാട്ടിലുണ്ടോ ഇങ്ങനെ നിറന്നിരിക്കല്ലേ ആ കോഴിക്കുട്ടിയല്ലെ മുൊട്ട മുട്ട നമ്മെ നാട്ടില് കോഴും മുട്ടനും കിട്ടണ പോലെ അല്ലെ
അതെ കുഞ്ഞ കുഞ്ഞഞ് പുഴുക്കളെയൊക്കെ ഇങ്ങനെ
ഉം ആ ഏതൊരു ആ ഏതോരു പുഴുനാണല്ലോ നമ്മള് ഇങ്ങനെ കോടിക്കണക്കിന് പൈസ കൊടുത്തിട്ട് മേടിക്കുന്നു എന്നൊക്കെ പറഞ്ഞ
പട്ടു തോലി പുഴുവായിരിക്കും പുഴുവിന പക്ഷെൊരു സമ്മ ഈ പുഴവിനെ